ആഹ് കേൾക്കുന്നില്ലേ
ഓഹ് ഇണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം
അങ്ങനെ പോകുന്നോ സുഖായിട്ട് പോകുന്നോ എന്താണ് ഫുഡൊക്കെ കഴിക്കാന യോ ഓ ചോറ ചോറയിണ് ആഹ് എന്തെ സ്പെഷ്യൽ ഇണ്ടോ സൺഡേ ആയിട്ട്
നപ്പ ഒന്നുക്കില്ല ഇന്ന് മീന് വാങ്ങനെ
ആഹ് മീന് നല്ല വില തോന്നുന്നുണ്ടല്ലേ ആഹ് അത് ശരി ആഹ് അസുഖനെ പറഞ്ഞ നല്ല വിലയാണ് ആ ആ ചല ചിലർക്കും മ മക്കളുള്ളത് സൺഡ ആരിക്കും സ്പെഷ്യൽ ഞമ്മള അവിടെയൊക്കെ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ബിരിയാണി അങ്ങനെ പിന്നെ എന്താ ഒന്ന് നിർബന്ധ ബീഫും ബിരിയാണിയ ഒക്കെ ആയിട്ട്
ആഹ് വെള്ളിയാഴ്ച നിർബന്ധമാണേ
ആഹ് അതെ ഓലും ഉണ്ടാവും ചെയ്യും. അസൊക്കെ വീട്ടിലുള്ള ദിവസവും എല്ലാരും കൂടെ ഉള്ള ദിവസ ആകുമ്പം രസമാണ് എനക്ക് അതേപോലെ സാധാ ചോറണ്ടണ്ട് ഇനി ഇപ്പോ മീന് ഉണ്ടാക്ക ഉണ്ടാക്കിട്ട് വേണം കറി ആണോ ആവണോ ഒന്നും ആയിട്ട ഇല്ല ഇപ്പ ഫോണിലോട്ട് ഒന്ന് നോക്കിയതാ
ആഹ് അതെ
എന്താ എന്നിട്ട് ഗുളിക കഴിഞ്ഞോ
ഇ ഒക്കെ ഇണ്ടാക്കി വെച്ചി ഇഞ് തുടക്കാണ്ട് തുടച്ച്ണ്ട് ഉം മഴ പെയ്ത് ഇവടെ പിതിരുമ്പിയൊക്കെ പൊറത്തിട്ടീന്
ആഹ് ഇവിടെ അങ്ങനനെ മഴ ഇത ഞാൻ പിന്നെ ഒന്നും പുറത്ത് കിട്ടയില്ലേ ഞാ വാഷിംഗ് മെഷീനിൽ ഉണക്കിയിട്ട് ഇങ്ങനെ ഇവിടന്ന ഇടയിൽ ഇര്ന്ന് പുറത്ത്ക്കങ്ങനെ ഇട്ടില്ല
ആഹ് അതെ ഞാ മെശില ഉണക്കീന
ആഹ് അപ്പൊ ഒന്ന് വെയില് തട്ടായിചരിച്ചുണ്ടാവും
ഉം നല്ല വെയിലാണ് അപ്പൊ ഒന്ന് തട്ടിച്ചാൻ വേണ്ടിയ
ആഹ് അപ്പൊ അത നിങ്ങട്ട എന്തേ നഞ്ഞാ
നഞ്ഞി കുറച്ച് കുട്ടികളെ എല്ലാരും കൂടി ഇടുത്തോൊണ്ട് വല്ലാം നെഞ്ഞിയില്ല കൊറച്ച് പറാറലും കൊണ്ട് ഇത് പെട്ടെന്നാണ് പെയ്തെ
ആഹ് അതന്നെ എല്ലോട് ത്തും എല്ല പാത് ക്കുംവിയിത്തും പെയതണ ഒന്നണ്ട് ഇപ്പ കൊറച്ച ദിവസായിട്ട് മഴ ഇല്ലീനല്ലോ അഹ് കുറെ ദിവസായിട്ട് പ്പെ പെട്ടന്ന് പെയ്യുമ്പോ ഇങ്ങനെ ക്കൂടി ക്കൂടി ഇങ്ങനെ വരും പിന്നേ തുറക്കു അങ്ങനെ ഇവിടെ അങ്ങനെത്തെ ഉം വടി പെയ്ത്ണ് ചെർതായിട്ടൊക്കെ ഒന്ന് പെയ്തിട്ടുണ്ട്
ആഹ് ആഹ്
പിന്നെ ഇങ്ങട്ട് കിച്ച മണിയൊക്കെ കഴിഞ്ഞ ഇപ്പ തൊടക്കാനൊക്കെ പോവായിരിക്കൂല്ലേ
ആഹ് പർക്കലും കൂടി കൈഞ്ഞൈഞ്ഞ പുളി അകത്ത് കേറാ പിന്നെ ചോറിന്ന പിന്നെ കെടക്കാ ആഹ് അതല്ല ആഹ് അമ്മക്കിള്ളെ പണി
ഇതൊരു മാറ്റല്ലാതെ അങ്ങനൊരു ടൈണ്ടേബിൾ ആയിട്ട് പോവന്നല്ലേ എന്തേ ചെയ്യുന്നുണ്ടോ വർ
ഇല്ല ഒന്നും ചെയ്യണൊന്നില്ല അപ്പൊ ഞാങ്ങനെ തയ്ച്ച കൊടുക്കും മിഷ്
ആഹ് ഏ നന്നായിട്ട് അടിക്കൊ അല്ലെങ്കില് ചെറ് ചെറ്യെ രീ
ആഹ് ചെറിയ രീതിയിൽ ചുരി യൂണിഫോമില് ചുരിദാറ് അങ്ങനെയൊക്കെ
ആഹ് ആഹ് ആഹ് യൂണിഫോമിനൊക്കെ ആ യൂണിോമ ഒക്കെടുപ്പ ആ ഒരു സീസൺ ഇനിയല്ലോ സ്കൂളൊക്കെ തൊറക്കുന്ന ടൈം ആയോണ്ടേ
ഉം
ആഹ് എങ്ങനെ ആഹ് പിന്നെ ആങ്കുട്ട്യാൾതും പെങ്കുട്ട്യാൾതും ഒക്കെ അല്ലെ പെങ്കു ത് മാത്രോ ആഹ് ആങ്കുട്ട്യാൾത് പിന്നെ വേറായിട്ട് പഠിക്കേണ്ട്യരും ല്ലേ
ആഹ് പഠിക്കണോ അത് ഞമ്മളെവിടെ മറ്റേ അത് ഫ്രീ ആയിട്ട് ജേ ആർ സിന്റെ കീഴില് പട് ച്ചീനി അംഗൻവാടി വെച്ച് അങ്ങനെ പോയാണ്ട്
ഓഹ് അങ്ങനെ പഠിച്ചിട്ത്താണോ ഏഹ് എന്നാലും അത്യാവശ്യത്തിനൊക്കെ അറിയാലോ അല്ലേ
ആഹ് അതെയ
ആഹ് അ അങ്ങനെ പോകുമ്പോ അങ്ങനെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ട്വോ അല്ലെങ്കിൽ ആഹ് എങ്ങനെ മൂന്നാസോ അങ്ങനെ ആറാസോ
അത് മാ മൂന്ന് മാസത്തിനേന് അതാണ് ആഴ്ചേ മൂന്നീ ക്ലാസ്സ്
ഏഹ് ആഴ്ചേ മൂന്ന് ദിവസംള്ളൂ
ആഹ് അങ്ങനെ
ഏഹ് അപ്പൊ നിങ്ങക്ക് ആദ്യേം അറീനേ അയ്നെ കുർച്ചൊരു ഐഡിയ ഇണ്ടാവ്വേരിക്കും
ഇല്ലല്ല ആദ്യം അറീലേനി
യേ ഫസ്റ്റായിട്ട് തൊടങ്ങി അങ്ങനെ പഠിച്ചെടുത്തു.
ആഹ് അങ്ങനെ പടിച് പിന്നെ ഇവിടന്നങ്ങനെ വിടാതെ കണ്ടി ന്യൂ ചെയ്തപ്പങ്ങനെട്ടെ വെട്ടലുംതൊക്കെ ആക്കിയപ്പോ
ആഹ ന്നിട്ട് സ്വന്തായിട്ടൊക്കെ വെട്ടോ ഇപ്പങ്ങള് ഏഹ് ആ മൂന്ന് മാസ്ത്തെ പഠിപ്പിലന്നെലേ ഏഹ് ആ ഫ്രീയായിട്ടൊന്നും വേണ്ട ഫ്രീയായിട്ട് ഒരു ഒരു മണിക്കൂറോ?
എങ്ങ ആഹ് അങ്ങനെ ഒരു മണിക്കൂറ് ഒന്നരണിക്കൂറൊക്കെ വേണം അപ്പൊ ഇനി മറ്റേഅമ്മള് ചവ്ട്ട്ണതായോണ്ടേ മറ്റേഐസ്പീഡല്ല കര്ൻ്റി ന്റതല്ല കര്ന്റിന്റാവുമ്പൊ പിന്നെ അമ്മ വെച്ചൊട്ത്താ മതിയ വേ വേണ്ട്
ന്നിട്ട്ങ്ങളെട്ത്ത്ള്ള ടൈപ്പ എങ്ങൻത്താ മിഷേന് കറന്റിന്റാ
ആഹ് അല്ല സാധാമ്മള് ചവ്ട്ട്ണ
സാ ചവ്ട്ട്ണെ കറന്റിന്റതിലേറെ സുഗായിരിക്കൂലേ
ആഹ് അത് സുഗാ യിങ്ങെചവ്ട്ടണ്ടാ...
ആഹ് അതെ അത്ര മാറ്റൊള്ളൂ അങ്ങനെ മറ്റേ ചവ്ട്ടത് നമ്ക്ക്ങ്ങനെ വെച്ച് കൊടുത്താ മതിയോ
ആഹ് വെച്ചൊട്ത്താതി മറ്റേഹ് അർഞ്ഞാ ഞമ്മള് ചവ്ട്ടന്നെ വാണേയ്
ആഹ് അതന്നെ അപ്പൊ കാലന് വേ
ഏത് വേദനണ്ടെലും കാല് വേദനൊക്കെണ്ടെങ്കിലൊക്കമ്മക്ക് കെതിയേടാണത്
ആഹ് അതന്നെ നമ്മക്ക് പ്പയെന്തെയ് പഠിക്കണോ ആഗ്രഹണ്ടെങ്കി ഞമ്മള് ഞ് എന്തായാലും പഠിച്ചെടുക്കും
ആഹ് ഇട്ക്കും ഇപ്പൊ ഞാന് വണ്ടി പഠിച്ച്ണ്ട് സ്കൂട്ടിങ്ങനെ
ആഹ് ആഹ് ആഹ് അയ് ശെരി റെഡി ആയോ
റെഡിആയോചാല് ഗ്രൗണ്ടില് റെഡി ആയി ഗ്രൗണ്ട് വല്ല്യെ ഗ്രൗണ്ടല്ലേ
ആഹ് ആഹ്
ഇവട്ത്തെ ഗ്രൗണ്ട് വല്ല്യെഗ്രൗണ്ടാ അപ്പയിലിങ്ങനെ വട്ടത്തിലൊക്കെ പോവും
റോട്ട്മെക്കെറക്കാള്ളോരു ധൈര്യണ്ടാവില്ല
ഇല്ല ഇന്നെർക്കണംന്ന് വിചാര്ച്ച്ക്ക്‌ണ്ട്.
അഹ് ആഹ് അണ്ടെർക്യുടി രണ്ടൊന്ന് ഒര് ബിസ്മി ചൊല്ല്യാണ്ട് അറ
അഹ് അയ് വിജാര്ച്ച്ക്കാണ്ട് ഞാൻ പർഞ്ഞ് പ്പൊപണിയൊക്കെ കഴിഞ്ഞ്ണ് അപ്പഞ്ഞിറോട്ട്മ്മെജിന്റെപ്പം പോന്നോണ്ടാന്ന് അത് ഇപ്പച്ചി പോന്നോളും ഇൻക്ക്‌ വെജ്ജാർഞ് ഓന്
ആഹ് ആഹ് ആരെങ്കിലൊന്ന് ബേക്കിലിര്ത്തീട്ട് അങ്ങനെ പോയാ മത്യെ അമ്മള് പേടിച്ചങ്ങെനിന്ന അടെനിക്കും പിന്നെ ഈ വെർതാവും അ ങ്ങനെ ഒന്നിനും നടക്കൂല്ല കൊർച് കൊറച്ച് ധൈര്യംവാണം ഇന്ക്കങ്ങനെ നല്ല ആഗ്രഹംണ്ട് ഈ സ്കൂട്ട്യോക്കെ പഠിക്കാ ക്ഷെ ഇങ്ങക്ക് സൈക്കിൾ ബാലൻസ് ണ്ടായിനോ
ഇല്ലേയ്
ആഹ് ഇല്ലാതെഎങ്ങനെ കൊറേ ആയപ്പോ പഠിക്കലൊട്ത്തിട്ട് അൽ ഇങ്ങനെ
ഇല്ല സ്ഥിരായിട്ട്അർഞ്ഞാല് മൂന്നീസംഞാ ഡ്രൈവിംഗ്സ്കൂള് പോയി
ആഹ് അങ്ങനെ
അപ്പൊ അവ്ടെ പോയപ്പോ അവ് ഞമ്മക്ക് സ് സ്കൂട്ടി പുടിച്ചാനും പിന്നെ ഇങ്ങനെ കൊറീച്ചോട്ടാനുള്ളൊരു ബാലൻസ് കിട്ടി
ആഹ് അങ്ങനെ അപ്പൊ ആ ഒരു ധൈര്യം കിട്ടി.
ആഹ് അപ്പപിന്നെ ഇവടെ പുത്യേവണ്ടിണ്ട് പുത്യേത് അർഞ്ഞാല് കയിഞ്ഞ മാസം മുപ്പാന്തിവാങ്യേതാണ് അപ്പചയ്മല് പരീക്ഷണം നട് ത്താച്ച് പേടി
ആഹ് അതന്നെ എന്തേലൊന്നായാപിന്നെമ്മക്കഹ് മൊതലാവൂലല്ലോ
ആഹ് ഞന് അസ്ബന്റിനോട് പർഞ്ഞപ്പോ പിന്നെ ഓല് പിന്നെ പിന്നെ ഇജ്ജ്ട്ത്തോക്ക് അർഞ്ഇന്നോട് ഓലെ ധൈര്യാണ് മുന്ന്ക്ക് അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടി വീണാ ക്കാണ് എടങ്ങേറ് അമക്ക് പുത്യേ വണ്ട്യകുമ്പോ വെരെക്കെ വുഗുംമ്പൊ ഒരു മ് തെല്ലേ എടങ്ങേറല്ലെ പിന്നെ ഞ്ഞീ വണ്ടി വീണാലും വെര വീണാലും എടങ്ങേറാണ് അത് വികാതെ നോക്കി ണ്ടർന്നു അപ്പച്ചൊരിത്ങ്ങനെ തോന്നിയാണ്ട് ഞാൻ ഞങ്ങൾ ഗ്രൗണ്ടിക്ക് അതും ഹസ്ബൻഡും ഞാനും പോവും വണ്ടിമ്മല് ങ്ങാട്ടഹ് അവ്ട്ന്ന് ഗ്രൗണ്ടില് വെച്ചാണ്ട് അവിടെ ഇരിക്കും അഹ് ഫോണും കണ്ടാണ്ട് ഇരിക്കും കാല്ങ്ങനെ കൊർച്ചൊക്കെ ഏഹ്
ബേക്ക്‌ലിര്ന്നെരൊന്നും വാണ്ടേയ്ക്കുല്ലേ
ഇര്ന്ന്ട്ടൊന്നുല്ല അഹ് അഹ് അത് അവ്ടെ കുത്ത്ർക്കും ഫോണും തോണ്ടിയവ്ടെ കുത്തർ ഞാനിങ്ങനെ ഓട്ടി ഓട്ടി കൊർച്ചോട്ടും കാലുത്തും കൊർച്ചോട്ടും കാല് പിന്നെ അങ്ങനെ കൊറച് കൊറച്ചൂടി പോവു പിന്നെ അങ്ങനെ പോവു അങ്ങനെ ഒരു നാലഞ്ചിസായിട്ടുള്ളൂ ഇപ്പോ ഇങ്ങനെരോ പോക്ക് തുടങ്ങീട്ട് സ്ഥിരായിട്ട്അത് ഒരീസം പോയാ പിറ്റേന്ന് മഴ അപ്പൊ പിറ്റേന്ന് പോവൂല്ല
ആഹ് അതെ
കല്യാണണ്ടായി അപ്പൊ അന്ന് പോയില്ല പിറ്റെസം കഴിഞ്ഞാല പോയി
ആഹ്
പിന്നെങ്ങനെ പോയാണ്ട് ഇപ്പ മിഞ്ഞാന്ന് ഞങ്ങൾ പോയി മിഞ്ഞാന്ന് പോയപ്പ ഗ്രൗണ്ട് നല്ലോ അടിച്ചലോടങ്ങി ഗ്രൗണ്ടേ ആഹ് തുടങ്ങി അത് കഴിഞ്ഞാറ് പിന്നെ ഇന്നലേം പോയി ഇന്നലേം പോയപ്പോ അൻഞ്ചത്തി വിളിച്ചപ്പോ മിഞ്ഞാനന്റെ അ ൻഞ്ചത്തി മോ മോനാ പോന്നിനി മിൻഞ്ഞാനിന്റെപ്പ അപ്പൊ അൻഞ്ചത്തി വിളിച്ചപ്പോ കണ്ടാ വിളിച്ചീനിയത് വീഡിയോ കോളിലേ ഓ ഓ ഓട് പറഞ്ഞ ഇമ്മച്ചിനഞ്ഹി ഗ്രൗണ്ടിലിട്ടിട്ട് കാര്യല്ല റോട്ടിമ്മകറക്കി ക്കെറഞ്ഞു ഓളൊക്കെപട്
ആഹ് ആഹ് അതെന്നെ നമ്മളനി നമ്മളായിട്ട് ഉഷാറല്ലേ ഇപ്പത്തെ മക്കളൊക്കെ നല്ലതിലാണല്ലോ ല്ലോ ചെയ്യല്ലോലോക്കെ വണ്ടിയൊക്കെ എന്തായാലും ഓല് പഠിക്കും
അപ്പോളറഞ്ഞു ഇമ്മച്ചിനെഞ്ഞീ ഗ്രൗണ്ടിന്ന് റോട്ട്മക്കറക്ക്ഞ്ഞീ അപ്പൊ ഞാൻന്ന്ഞ്ഞു ന്നൂടി നമ്മള് ഗ്രൗണ്ടിൽ പോയോക്ക അപ്പൊന്ന് കുട്ട്യാളെ കൊണ്ട് പോയിന് ഇന്നലെ അപ്പൊ ഓലെ ഞാൻ ഓരോ ഇത്തരം ഞാൻ വേക്ക് വെച്ച്ങ്ങനെ ഓടിച്ച്
ആഹ് ശരി
റ്റി ആഹ് മോനെ വെച്ചാണ്ട് ഓനെ രണ്ട് റൗണ്ട് ചുറ്റി ഓ എറങ്ങിയാ ലോ മോ മോളങ്ങനെ മാറിയാണ്ട് ഓലി വെച്ചാണ്ട് ഇങ്ങനെ ബേക്കിലിരി റൗണ്ടിറ്റി അപ്പൊഞ്ഞി ഇന്ന് റൊട്മക്കാർക്കാന്ന് വിചാരിച് അപ്പൊ മയിം പെയ്തു
ആഹ് നല്ല വണ്ടിയൊന്നും ഇല്ലാത്ത ടൈമിലോ ആയാതിറോട്ടുമക്കക്കെ പോയാൽ മതി
ആ ഇവിടെയ്നി ഞങ്ങക്ക് കൊറച്ച് ഉള്ളോട്ടുള്ള റോടായിട്ടെ
ആഹ്
അഹ് വണ്ടികളൊന്നും വരലില്ല
ആഹ് അപ്പൊ വല്യയ വണ്ടിയൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനത്തെ സ്ഥലത്ത് പോയണ്ട് എന്ന് നോ നോക്കിയാ മതി ആ ഒരു ധൈരിയക്കെ ആ ഒരു ധൈര്യം കിട്ടാതെ നമ്മളെ എത്ര പഠിച്ചിട്ടും കാരിയല്ല റോട്ടുമക്കർക്കാനുള്ളരു ധൈര്യല്ലാതെ
ആഹ് ധൈര്യം മാണം റോട്ട്മകൊക്കെ ഇറങ്ങണേ നമുക്ക് ധൈര്യം മാണം
അതന്നെ ചില ആൾക്കാരൊക്കെ പഠിച്ചുർന്ന് പക്ഷെ ഓല് ഓട്ടൂലല്ലോ ആഹ് റോട്ടുമൊക്കെറക്കാൻ ഓൽക്കല്ലാര് ചില അധികൾക്കാരങ്ങനെ പറഞ്ഞേക്കാം റോട്ടുമൊക്കറക്കാൻ പേടിയാണ് അപ്പൊ പിന്നെ ആരോട് ഒരു കാര്യം ഇല്ലാതാവും ചെയ്യും അത് അതെ രണ്ടും കളിപ്പിച്ചാണ്ട് അ
റോട്ടുമക്കെർക്കിയങ്കേ നമ്മുക്ക് ഒരു ഇത് കിട്ടുള്ളൂ ധൈര്യംന്തൊക്കെ കിട്ടുള്ളേ
മക്കളൊക്കെന്താ ചെർതാ
അങ്ങാടിക്കൊക്കെറങ്ങണങ്കിലും മാണ നമുക്ക് റോട്ടുമക്ക് താക്കാ
ആഹ് അതന്നെ നമ്മളാവശ്യത്തിന് പോണെങ്കിൽ അറക്കി ശീലാവണ്ടേ
ഏ ആവണോ
അനെ അസിനോടൊക്കെ ബാക്കിൽ ഇരുന്ന് ആരോടും ബേക്കി ഇരുന്ന അങ്ങനെ പോയോ ക്കിയാ മതി
ആ അതെ
മ പിന്നെ മക്കളൊക്കെ ചെറുതാ ആ അ അത് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട് ഇപ്പൊ കൊറേ ആൾക്കാർക്ക് ഒന്ന് ത്തേൽ ഒന്നും കിട്ടണില്ലാന്നു കേക്കണ്
ഇല്ല ഇല്ല ഇവിടെ എന്റെ മുത്തച്ഛന്റെ മോന് മൂന്ന് പ്രാവശ്യം പോയിട്ട് കിട്ടിയിട്ടില്ലഓ ഓന് ഇനി അയച്ചു പോകണം ഇനിയിപ്പോ ഈ മാസം എത്രാ തീയതി അപ്പൊ പറഞ്ഞനി വരുന്ന ചൊവ്വാഴ്ച ബുധനാഴ്ച ഞാണ്ന്ന് അറിഞ്ഞു ഓന് ഇനിയുള്ളത് പിന്നെ എന്നാലും ഒനേ ഇതേ പോലന്നെ രണ്ട മൂന്ന തട്ടൊക്കെ പോയി കിട്ടിയത് ഇനിയിപ്പോ പറയണ്ട് ക്കാ മതിയേനി അറിയണ്ട്
അ അതെ മക്കളൊക്കെ എന്താ ചെറ ചെറിയ മക്കളാ
ആഹ
എല്ലാരും ചോദിക്കണേ കിട്ടിയാ കിട്ടിയ കിട്ടി വെച്ച്പോളേ
ആഹ ആ ഒരിത് ആഹ ഒരിത് രണ്ടോട്ട് മൂന്നോട്ടൊക്കെ പോയിട്ടും കിട്ടാ ഞാല്
പിന്നെന്താ
എന്നായിക്കോട്ടെ പിന്നെ വിളിക്കാം
നിങ്കൾ അവിടെ കട്ടാക്കിയിട്ടോ ഇന്റേത എന്തോ ഹാങ്ങ്‌ ആണ്ട് തോന്നിണ്ട് ഫോണേ
ആ ആയിക്കൊട്ടെ ഞാൻനോക്കട്ടെ
ആഹ ആയിക്കോട്ടെ